ഓ ആ കേക്കുന്നുണ്ട് റിങ്ങു ചെയ് നന്നെടുത്തല്ലോ പിന്നെ ആണല്ലേ ഇപ്പം ചുമ്മാരുന്ന് എന്തെടു ക്കാരുന്നു വർക്ക് ജോലിയൊന്നുല്ലേ
ഇല്ല ഞാവടെങ്ങനെ വെറുതെരിക്കാ ഹ്
ആണാ കുളിയൊക്കെ കഴിഞ്ഞോ
ഇല്ല ഒരു ആറരക്കാവുമ്പഴാ കുളിക്കൂള്ളൂ
ആണല്ലേ പിന്നെ എന്താണ് ഹ് ഹ് ആണല്ലേ ആ ആ അപ്പൊ ഒറങ്ങ സുഖം കാണും
ആ അതെ യതെ അല്ല എപ്പൊ ഒരു തണലും ഒരു തണവൊക്കെ അങ്ങനെ ഉഷ്ണിക്കാറില്ല്യ പ്പൊ ഇപ്പൊ റോഡിലൊക്കെ എറങ്ങിക്കഴിഞ്ഞാലെ ആകെ ഫുള്ള് ആക് റ്റും ആകെ വണ്ടികളും ആണ്ല്ലേ
ങ്ങാ അതേ ഒള്ള് ഇപ്പം ഒരു ഒരു വീടെടുത്താ തന്നെ വണ്ടിയി ല്ലാത്ത വീടുകളില്ലല്ലോ
ആ പ്പതല്ലേ ആകെതെരക് ക്കാണ് പ്പൊരു പണ്ടൊക്കെ പറയുമ്പോ നമുക്ക് റോഡിലൂടൊക്കെ വിശ്വസിച്ച് ങ്ങനെ നടക് ന്ന്പോവാം ഇപ്പൊ നമുക്ക് നടക്കാനൊര് ഗ്യാപ് പ്പകിട്ടില്ല കാരണം വൺ കുട്ടികളുടെ ഒരു തിക്കും തിരക്കും കാരണം ആ ഒരു ലൈന് വരെ കട്ട് ട്ട് ചെയ്തിട്ടാണ് അട് എങ്ങനെ
അതാ ഓട്ട ഓട്ട ഓട്ടപ്പാച്ചില് ആണാണ് ഓട്ടപ്പാച്ചിലല്ലയോ വണ്ടികളുടെ ഹ് ഹ് ആദ്യം ഞാൻ പോണോ എനിക്ക് പോണോ ഒരു ഒരു നിയ മിനിറ്റ് പോലും ട്രാഫി ബ്ലോക്കാണെങ്കിൽ പോലും ആർക്കൊരു ശ എമയില്ലന്നൊള്ള
അതെ ശരിക്ക് ഇത്രീം വണ്ടികളുടെ ന്നൊരു ആവശ്യല്ലാല്ലേ
ഇല്ലില്ലാ തീർച്ച ഒരു വീട്ടിൽ ഒരു ഒരു വണ്ടീന്ന കണക്കൊക്കെ യാണെങ്കി ഓക്കെ നമ്മൾ അത്യാവശ്യം മക്ക് ട്രാവല് ചെയ്യാൻ
അതെ ഇനിപ്പോ അഥവാ ഒരു രണ്ട് ഒരു നാല് പേര് വീട്ടിലുണ്ട് നാല് പേർക്കും വണ്ടി ഉണ്ടെങ്കിൽ പോലും രണ്ടു പേരൊക്കെ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ അങ്ങനത്തെ ഒരിതും കൂടി വരണ്ടതാർന്നൂല്ലേ ഇപ്പ രണ്ടു പേര് പോവാ അതെ ശരിക്കും അല്ല എന്നാലും അങ്ങനെ ആണെങ്കിൽ ക്ക് കുറച്ചും കൂടി ഈ പൊല്യൂഷൻ നൊക്കെ നമ്മക്ക് കുറക്കാല്ലോ വായും മലിനീ കരണം ഒക്കെ കുറക്കാനും നല്ലതാണ്, അത്രയും വണ്ടികളൊക്കെ ഇങ്ങനെ റോഡിൽ ഇറങ്ങല്ലേ ആക്സിഡന്റ് കുറക്കാ, കൊറെ ജീവൻ ജീവിത ങ്ങൾ ഇനിയും മുന്നോട്ട് പോണ തു പോവാൻ വേണ്ടി സഹായിക്കാണ് പറയണ പോലെ ആ
എന്താ പറയാ ജോലി ഇ ജോലി തിരക്ക് അല്ലെയോ എല്ലാർക്കും ആ ജോലി ജോലിക്ക് പോണം പൈസ ഉണ്ടാക്കണം ആ ഒരു ചിന്തയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടികളും കൂടുതലാ കാരണം ഒരു വീട്ടി ഒരാൾ വണ്ടി എടുത്തു എടുത്തോണ്ട് പോയ അടുത്ത ആൾക്ക് ആൾക്ക് വണ്ടിയില്ല
ആഹ് ഉം അതെ പണ്ട് നടന്നിട്ടാണെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് വേറെ വലിയൊരു സ് സ്ഥലത്തിക്ക്
ആഹ് അതാ ലോങ് ദീർഘദൂരം നടക്കുവായിരുന്നു ആളുകൾ അന്ന് അതുകൊണ്ട് അവർക്ക് ആരോഗ്യം ഗ്യവുണ്ട് അതിൻ്റെ ഇന്നാർക്കും ആവശ്യമില്ല അതുകൊണ്ടല്ലേ അന്നൊന്നും ജിമ്മും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ ഇപ്പൊ ഇപ്പ എല്ലാവർക്കും തടിയും കൂടി ഹ് ഇല്ലാത്ത അസുഖങ്ങളും ഇല്ല അതുകൊണ്ട് ജിമ്മും
പണ്ടത്തെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇപ്പഴത്തെ ഒരു ട്രെൻഡ് ആയി മാറണ്ടല്ലോ അതെ പോലെ അതേപോലെ ഈ ആ ഒരു സിസ്റ്റ ച്ചും കൂടി പണ്ടത്തെങ്ങട് ങ്ങടെ റീമേക്ക് ചെയ്യണ്ടാണ്ല്ലേ അല്ലാതെ പണ്ടത്തെ തങ്ങനെ ആക്കണതാ ത് ബസ്സും വണ്ടിയൊന്നും ഇല്ലാണ്ട് ഏഹ് നടന്നിട്ട് പോണ ആദ്യക്കെ അധികൊന്നും ആൾ വേണ്ട അധികാനാളായിക്കഴിഞ്ഞ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട് ട്ടാവും അല്ല ഇപ്പോ ഈ കൊറോണ ഒക്കെ വന്നപ്പോ എല്ലാരും വീട്ടിലൊക്കെ ഇരുന്ന് നിറ
ആ ശരി അന്ന് അത് അന്നൊരു അന്നൊരു പണ്ട് കാലത്തോട്ട ഒന്ന്
തിരിച്ചു പോയതാർന്ന് പറയണ പോലെ പക്ഷെ കൊറോണ വന്നിട്ട് അങ്ങനെ അവരീത് അതല്ലാണ്ടൊരു നല്ല സന്തോഷകരമായിട്ടുള്ള അങ്ങനൊരു ത് ഇത്വേണം പണ്ടത്തെ ഒരു ഫീല് കിട്ടും വേണം നമു ക്ക്‌ ദുരിതാവും ചെ ചെയ്യരുത് അല്ലെ
അതെ അതൊക്കെ ഇനി ആഗ്രഹ നമുക്ക് സ്വപ്നം കാണാനെല്ലേ പറ്റൂ ഇനി അതൊക്കെ യാഥാർഥ്യമാവോ
ക്കാവും ഏ ഇപ്പൊ ഡ്രസിന്റെ കാര്യ തിലെക്കെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പഴേ ഒര് ട്ട്രന്റെക്കെപ്പംങ്ങനെ വര് വന്നിട്ട് പോണ്ട്ന്ന് ആഹ് അതെ ആഹ് പിന്നെ ആഹ് മോഡലെക്കെ കൈയ്യൊ ക്കെ വഫ് ഈതിട്ട് പിന്നെ കോളർ ഇള്ള ബ്ലൗസ് ട്ട് കാരിം ഇങ്ങളൊക്കെ ഇപ്പണ്ടല്ലോ? പണ്ടത്തെ ഒരു ട്രെൻഡല്ലേ. അപ്പൊ അതേപോലെ അങ്ങനെ നിയമങ്ങളും കാര്യങ്ങളും പണ്ണ് ചെലപ്പം ശരിയാവയിരിക്കും ഞാനാദ്യം അങ്ങനം പറഞ്ഞിണ്ടാവത്‌ ഇതുപോലെ ഒര് പ്രവജഗക്കെന്നൊക്കെപറയില്ലേ ആഹ് ആഹ് ഒരു സമയത് എന്തൊ ജിയോ ഇങ്ങനെ ഞങ്ങളങ്ങനെ ഏഹ് സംസാരിക്കുന്ന സമയത്ത് ഞാനും എന്റെ ഹസ്ബൻറും ലൗ മേരേജ് ആണ് ഞങ്ങള്ങ്ങനെ സം സംസാരിക്ക്ണ ടൈമില് ഞാങ്ങനെ പറ്ഞ്ഞ് നടന്നു. എന്നും ഇങ്ങനെ റീചാർജ് ചെയ്യല്ലേ. അന്ന്ന്ന് പറയുമ്പോ കൂപ്പണല്ലേ ഇരുപത് രൂപ, അമ്പത് രൂപ, നൂറ് രൂപ അങ്ങൻത്തെ കൂപ്പണാണല്ലോ നമ്മളിങ്ങനെ എം എന്താ സ്ക്രാച്ച് ചെയ്തിട്ട് ആഹ് അതികുമ്പോ ഇങ്ങനെ ഇതാ ഒര് മണി ഇത്ര ഉം സംസാരിക്കാനും പറ്റ് ഇല്യ അതിന്റെ ഉള്ളില് ഇത് കട്ടാവും ചെയ്യും അപ്പൊ ഞാൻ ഇങ്ങനെ അവരോട് പറയേ ഏഹ് നമുക്ക് ഫ്രീ ആയി ട്ടിങ്ങനെ വിളിക്കാള്ളെ അങ്ങനെന്തെലും ഓപ്ഷൻ വന്നാ നല്ലതാർന്നൂലേ എന്നൊക്കെ ഇങ്ങനിരുന്ന് പറയൂട്ട ഞങ്ങള് എന്നിട്ട് ആ കൊറേകഴിഞ്ഞപ്പളല്ലേ അ ജിയോന്റെ അങ്ങനെ വന്നിണ്ടായിരിന്നത് ഫ്രീ ആയിട്ട് ഓർമ്മെണ്ടോ അൺലിമിറ്റഡ് കൊറേ ഒരഞ്ച് വർഷ ക്കണ്ട് അഞ്ച് വർഷോ മൂന്ന് വർഷൊക്കെ അങ്ങന ഇണ്ടാർ ന്നു ഫ്രീയാർന്നു നമുക്ക് റീചാർജ് ഒന്നും ചെയ്യണ്ട എന്നിട്ട് ഞങ്ങള് സംസാരി ക്കുമ്പളും ഞാനങ്ങനെ പറഞ്ഞായിരുന്നു അയ്യോ ഞാൻ പറഞ്ഞത് അച്ചട്ടായില്ലേ എന്നക്കെ ആഹ് അങ്ങനെയൊക്കെ ഇണ്ടായിണ്ട് അത് ആഹ് അല്ല അവര് ബിസിനസ്സ് കണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് കാരണം അവരത് ആ വലിയൊരു രൂപയ്ക്കായിലൊ പിന്നെ ആക്കിയത്
അന്ന് അതാ ആ അവരാദ്യം അങ്ങനെ ഓഫറ് കൊടുത്തപ്പോ എല്ലാരും അതിലോട്ടങ്ങ് മാറി അതക്കെ ബിസിനെസ് ട്രിക്ക
ആഹ് ബിസിനസിന്റെ ഒരു ട്രിക്കന്നേണ് കാര ണ ഒരു മൂന്ന് വർഷൊക്കെ അവര് ഫ്രീ ആയിട്ട് കൊടുക്കേം ചെയ്തു ആ അത് പിന്നെ മുന്നൂറ് രൂപയാ നന്നൂറ് രൂപയെങ്ങാണ്ടാണ് അടുത്ത ആളുകൾക്ക് അങ്ങനെ ചെയ്യണംന്നൊക്കെ വന്നത് കൊറേ പേരൊക്കെ ബുദ്ധിക്ക് കളിച്ചിട്ട് സിമ്മ് മാറ്റൊക്കെ ചെയ്ത് പക്ഷെ ഈ യെടുത്തവരിപ്പോ- ചിലരൊന്നും അങ്ങനെ മാറ്റില്ലല്ലോ ആഹ് ആ പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. ആ പക്ഷെ ആ സമയത്ത് എല്ലാവരും നാനൂറ് രൂപയ്ക്കങനെ ചെയ്തടന്നു.
ആണല്ലേ ആ അതാ നമുക്ക് ഓഫർ തന്ന പൈസ അതീന്ന് മുതലാ
ആഹ് ശരിക്കും ആഹ് എന്നിട്ട് പിന്നെ അല്ല എന്നാലും ഇരുപത് രൂപക്കൊക്കെ നമുക്ക് ഇപ്പ എങ്ങനെ വിളിക്കുകയാണെങ്കിലും സ്ക്രാച്ച് ചെയ്തിട്ട് അ ഇത്ര സംസാരിക്കാങ്കി പോലും നാന്നൂറ് രൂപ എന്ന കൊറേ പൈ ഇരട്ടി എത്രയോ ഇരട്ടി ആയില്ലേ
അതെ അതെ അത് ഇവര് ഒരു മന്ത് പറയും പക്ഷെ ഇരുപത്തെട്ട് ദിവസം എല്ലാം കിട്ടും. തൂള്ള്
ആഹ് അതെ
നമ്മള് കോൾ അധികം ആണല്ലേ നമ്മള് കോൾ അതിന് വേണ്ടി ഉപയോഗിക്കത്തിലേ- അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാലും കൂടുതലും നമ്മുടെ നെറ്റല്ല യൂസ് ചെയ്യുന്നുള്ളു ഇപ്പൊ വൈഫൈ ഇല്ലാത്ത വീടുകളും ഇല്ല. ആഹ് മിക്ക വീടുകളിലും യ് കുറച്ച് അടുത്ത് കാണും ഇല്ല എനിക്കില്ല ഞാൻ പറ പക്ഷെ എങ്കിലും നമ്മള്പ്പോ ഒരു അമ്പത് ഫിഫ് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടില്ലേ
ആഹ് ശരിയാണ് അല്ല ഇപ്പൊ പറയും പോലെ എല്ലാവർക്കും ഇപ് ഇപ്പൊരു അഞ്ചു പേരുണ്ട്ച്ച്അഞ്ച് പേർക്കും നെറ്റ് റീചാർജ് ചെയ്യണേക്കാ നല്ലത്
ആ വൈഫൈ എടുക്കുന്നതായിരിക്കും ആ നമ്മൾ ഈ ഓൺലൈൻ ആണ് ഓൺലൈൻ ക്ലാസൊക്കെ ഒള്ള സമയത്ത് എന്തായാലും വൈഫൈ ഉപയോഗം തന്നായിരുന്നു എല്ലാർക്കും
ഒരു ടൈം ഒക്കെ ആയപ്പോഴാവും എല്ലാവും വൈഫ് ക്കെ എടുത്തിണ്ടാവാ അപ്പൊ കൊറോണയുടെ ആ ഒരു ടൈമക്ക ആയപ്പോഴേ ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നൂല്ലോ ആ അതിന് ശേഷാണ് കൂടുതൽ ഈ വൈഫൈനെ കുറിച്ച് ഇങ്ങനെ കേക്കലും തുടങ്ങിയത് ഇത് ഇറങ്ങും അതായ നല്ലതാ ചെല വീടുകളിൽ മാത്രേ ഉണ്ടായിണ്ടാവുള്ളൂ ആ അതുകൊണ്ട് വൈഫൈ കമ്പനികളും ഒന്നങ്ങട്
പച്ച പിടിച്ചിട്ടുണ്ട് കൊറോണ എനി തോന്നുന്നു അവർക്കൊക്കെയാ
ആഹ ശരിക്കും അവർക്ക് നല്ല നേട്ടം ഉണ്ടായിണ്ടാവും കാരണം പുറത്ത് ത്തിക്കാരും ഇറങ്ങണൂല്ല്യ
ഇല്ല ഇതില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റോ ഫോൺ ഇല്ലെങ്കിൽ ഒരു നേരം ഏ ചുമ്മാതിരിക്കുമ്പോഴങ്കിലും എന്താ അടുക്കള ജോലി ചെയ്യുമ്പൊഴായാലും ഒരു നേരംങ്കിലും എടുത്ത്
ആഹ നമ്മളിപ്പോ അഥവാ അടുക്കളയിലൊക്കെ പണിയെടുക്കയാണെങ്കിൽ നമ്മള് പാട്ട് വെക്കാനെങ്കിലും നമ്മളത് യൂസയ്യിലെ ആ നമ്മള് നോക്കാൻല്ലെങ്കിലും പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ത്തില്ലേ
അതാ ഫോൺ ഇല്ലാതുള്ളൊരു ജീവിതം ഇല്ലെന്നുള്ള രീതി യായിപ്പോയി. എന്താ നോക്കിയില്ലേ സമാധാനൊക്കെടാ
അതെ ഇനി പറയണ പോലെ ഫോണിന്റെ ഒരു മാറ്റം ഉണ്ടാവാണാവോ അതുംണ്ടാവുംന്ന് തോന്നാല്ല്യ
ഹ ഹ ഹ ഇപ്പൊ ആർക്കുണ്ട്ട്ടച്ചില്ലാത്ത ട്ടച്ചില്ലാത്ത വീടുകളും ചുരു
ആഹ പണ്ട് സ്വിച്ച് ബോർഡ് ഇല്ലെങ്കിലും കൊഴപ്പുണ്ടായിരുന്നില്ല പക്ഷെ ടച്ച് ചേ എന്താണാവോ അതിന്റെ ഒരിത് ലേ ഒരു ലഹരീന്ന് പറയണ പോലെ അല്ലപ്പ സ്വിച്ച് ഫോൺ ആണെങ്കിൽ അതൊ ഫോൺന്നെയായിർന്നൂരല്ലോ പക്ഷെ ഇതില് കുറച്ചൂടെ ടെക്നോളജിയും കാര്യങ്ങളും ഇത് നമക്ക് ഇങ്ങനെ കാണാനൊക്കെ പറ്റണ്ട്ല്ലോ പിന്നെ സോഷ്യ ൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സംസാരിക്കാ നമ്മൾക്ക് എത്രയോ ദൂരുള്ള ആളുകളൊക്കെ ഒരു കാര്യം കാര്യം നോക്കുമ്പ ഉപകാരാണ്
ആണ് അതാ ഒരു വശത്ത് ഉപകാരവും ഒരു വശത്ത് ഉപദ്രവവും ഈ കീപാഡ് ആണെങ്കിൽ പിള്ളേർക്ക് ചുമ്മാ പ്രസ്സ് ചെയ്തോണ്ടൊക്കെ ഇരിക്കത്തില്ലേ പക്ഷെ ഇതാവുമ്പോ ഒരു ഓപ്ഷൻഞെക്കിയാ അതിലോട്ട് പോവും മാറി മാറി പോവും പക്ഷെ അവരെ സംബന്ധിച്ച് നമ്മ ന്ന നിലയിൽ ടെൻഷ നായിരിക്കും ഇവര് ലിങ്കില് എന്തെങ്കിലും ഒരു ബാഡ് ലിങ്ക- ഒക്ക വന്ന- തന്നെ അവർക്കറിയില്ല ഓപ്പൺ ആയോ ണായ അങ്ങനൊക്കെയല്ലേ
അതെ ആ പിന്നെ ദൂര- യുള്ള ആളുകലിൽ വിളിക്കാനും ഇ ഗൾഫിലൊക്കുള്ള ആളുകാണെങ്കിൽ അവരെ വിളി ക്കാനും കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ ഒരു ഉപകാരമായിട്ട് തോന്നണുണ്ട് കാരണം രണ്ടു വർഷം കഴിഞ്ഞിട്ടൊക്കെല്ലേ പണ്ടുള്ള ആളുകൾക്കൊക്കെ കാണാൻ പറ്റിയിണ്ടായിർന്നള്ളൂ ഇപ്പൊ വീഡിയോ കോൾ വിളിച്ചി
അന്നേരം നമുക്ക് ഉള്ള അടുത്തുള്ള പോലെ
അതെ ആ ഒരു ഫീല് കിട്ടും ചെയ്യും എന്താ അപ്പപ്പുള്ള കാര്യങ്ങള് അപ്ഡേറ്റ് യ്ത് കൊടുക്ക
അതെ പണ്ടൊക്കെ എങ്ങനൊയിരുന്നു കത്തൊക്കെയല്ലായിരുന്നോ കത്തായിരുന്നു പിന്നെ ഏ എടയ്ക്ക് മാസത്തി ഒരി- ക്കലെ വർഷത്തിലൊരി- ക്കലൊക്കെ ആയിരുന്നു വിളിക്കത് ഇപ്പൊ അങ്ങനെയാണോ ഡെയിലി എത്ര വട്ടം വിളിക്കും
അതെ ആദ്യൊക്കെ പോണോർക്കപ്പോ വല്ല്യ സങ്കടവും ഉണ്ടായി ണ്ടാവും ഇപ്പത്തെ ആളുകൾക്ക് അത്ര അങ്ങട് സങ്കടം ഉണ്ടാവില്ല്യ ആ ഒരു ഏ ഉള്ള ഒരു ഫീല് കിട്ടണില്ല എന്നല്ലേള്ളൂ പക്ഷെ എന്നാലും കാണാനും ഇതിനൊക്കെ പറ്റണ്ടായിർന്നൂല്ലോ അന്നത്തെ ആ ആളുകൾക്കങ്ങനെ കാണാനും ഒൻ - ന്നിനും പറ്റില്ലല്ലോ വിളിക്കാനൊ- ഒക്കെ തന്നെ അങ്ങനെ ചുരുക്കൊക്കെ അല്ലേ പറ്റിയിറന്നള്ളൂ
അതെ അതെ ഉം എന്നെങ്കിൽ ശരിയെങ്കിൽ മഴ വരുന്നു- ണ്ട് ഓക്കെ എങ്കി ഓക്കെന്നാ മഴ വരുന്നുണ്ട് ശരി ഓക്കെ.